കേൾക്കുന്നുണ്ട് ഉം പറയ് എന്തൊക്കെയുണ്ട് വിശേഷം ഉം ആണ ആ ആ മക്കളൊക്കെ വരാനായോ
ആ ഇപ്പ വരും അഞ്ച് അഞ്ചോക്കെ ആവുമ്പത്തെക്ക് ബസ്സ് വരും
കാണാം ആഹ് ഉം അങ്ങനെ ള്ളത് പിന്നെ എന്തൊക്കെയുണ്ട് ഹാ ഇല്ല മോളും അഞ്ചു മണിക് ക്കാവും നാലേമുക്കാലോക്കാവും നാലരക്ക് ബസ്സ് വരും നാല നാലേ മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോത്തേക്ക് ബസ് വരും ഇവിടെത്താന് അഞ്ചുമണിയാവും നാലേ മുക്കൽ പത് ഏ പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും വൈകും ആടിപ്പാടി കുട്ടികളോടുത്ത് ഇല്ല കൊർച്ച് ദൂരോള്ളു ഒരു അഞ്ചുമിനിറ്റതെ നട ഹെ ഉള്ളൂ ഓരത് കാമണിക് കുറുത്തൂന്നരം തൗ അങ്ങനെ ആടി പാടി കളിച്ച് എല്ലേ വരാ ഉ ഉ എങ്ങനെയാര്ന്നു ഉം മോൾ അടുത്തെന്നെയല്ലേ അവിടെ
ആഹ് കൊറച്ചു ദൂരം മോനിപ്പന്ന് ആദ്യ റ്റാണ് പുതിയ സ്കൂള് പോണത് വേറെ സ്കൂള് ഇനി ഇപ്പ ഞൻ ഗവൺമെന്റ് സ് ഉള്ള കാക്കി മോളെ കൂടെ
ആണോ ആആ് ആ് ആ മോളു ആദ്യം വേറെ സ്കൂളിലായിരുന്നു നീ ഇപ്പത്തെ സ്ഥിതി ഇനി എന്താ അറീല
ഏ പുതിയ സ്കൂളിലാ? മാറിതാ
പുതിയ സ്കൂളിലേക്കല്ല അവള് ക്ലാസ് മാറ്റീക്ക്ണേ ഇനിഓള് അവടെ ഫ്രണ്ട്സീനക്കെ കൂടെ ഇരിക്കണന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെല്ലേ വാശി പിടിച്ചിട്ട് എന്റെ ഫ്രണ്ട്സിന് ആ ആ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കണം ന്ന്ള്ള വാശി ഇണ്ടായിരുന്നു അ പിന്ന ഓളെ ഇവിടെ അടുത്തൊ ഒരിക്കാന്റെ ഫ്രണ്ടിന്റെ മോള്ണ്ട് അപ്പോളെ കൂടി ഇ ന്ന്ള്ള വാശി ഇരുന്നു ഉം ആ അയിന്റെ വാശി ഇല്ലനേ ഇനി മാറി ണ്ട് ടീച്ചറടുത്ത് കര കച്ചറണ്ടാക്കിട്ടുണ്ട് രണ്ടാള് ഓല് രണ്ടാള് എാഹ് നാലാം ക്ലാസിൽ എത്തി
ആ ആ ഗവൺമെന്റ് സ്കൂള്ളാ
അല്ല പ്രൈവറ്റ്
ആഹ്
ഉം അപ്പൊ അങ്ങനെയാള്ളത് ഓല് സ് സ്കൂളിലേക്ക് മാറ്റിയതോണ്ട് എല്ല ക്ലാസ്സ മാറ്റി ചെയ്തുകൊണ്ട് ഇനി ഏ ഇനി കച്ച റേയിരിക്കും നി അതൊരു അപ്പൊ എന്റെ അടുത്ത് പറിം ഓളട്ത് പറയല്ണ്ട് എന്താ ഏ ഇതേപോലെതന്നേരുന്നു നമ്മളും കൊറേ കച്ചറണ്ടാക്കിയതേരുന്നു പ്പ ആ അതെ അങ്ങനെയാ ണുള്ളത് സ്ഥീതി ഉം ഇപ്പൊ പുറത്തൊന്നും പോക്കാറില്ലേ പുറത്തേക്കെന്നും ഇറങ്ങാറില്ലേ ആണോ ഉ അപ്പ അതാ ഉം ഉം ഇങ്ങനെയൊക്കെയാണ്.
മ്
ഉ പിന്നെ, വേറെന്തൊക്കെയുണ്ട് വിശേഷം?
നമുക്ക സുഖായിട്ട് പോണ് വീട്ടിലെ ത്രസന്ന് നേര രണ്ട്സല്ലേ അല്ലേ ലേ കിട്ടിട്ടൊള്ളൂ?
ആ ങഹ വീട്ടില് ഇങ്ങനെ പെരുന്നാൾ. ക്ക പോയിട്ട് മിനിഞ്ഞാന്ന് വന്നു.
ആഹ സൺ‌ഡേ
ഉം സൺ‌ഡേ വിറ്റ ആ- സൺ‌ഡേ തന്നെ തിരിച്ചു ചത ഉം
കഴിഞ്ഞ് ഇനിയിപ്പം അവിടുന്ന് നിന്റെ വീട്ടിൽന്ന് പോവാന് നിന്റെ വീട്ടിൽന്ന് മോക്ക് സ്കൂള് ആ-
അന്നുതന്നെ പോകണം അവിടുന്ന് കൊറെ ലോങ്ങാണ് ലെ രണ്ട് മൂന്ന് ബസിലൊക്കെ കേറി വരണ്ടെവരും അവർ റസ് അതെ പോരാരാണ് അതിലെ അഞ്ച് മണിയൊക്കെ ആവുമ്പോ ബസ്സുണ്ട് പക്ഷങ്കില് അവിടുന്ന് വരുന്ന റസ്ക് അ ഹി ഹി ഇവിടുന്നന്നെ പൊക്കി നടക്കൂള്ളവന്നാൽ എത്തൂല ഉം എനിക്കല്ലത് എടേ മാങ്ങേ ചക്കേം ഒക്കെകി ട്ടുവോ
ഇവിടല്ലെങ്കിലും പുറമേന്ന് ഒരു എല്ലാവർക്കും തിരു
ആണോ ആ ആ ആ അവരെൻന്ത്
ആ മാങ്ങന്റെ സീസണൊക്കെ ഒരുവിധക്കെ കഴിഞ്ഞ്
കഴി കഴിയാനായില്ലേ ഉം ആ ചക്കന് ഇപ്പൊ വെള്ളം കുടിച്ചായി മഴയൊക്കായി വെള്ളതൊക്കെ മോന്നിനം പറ്റൂല മധുരമൊക്കെ പോവയും ചെയ്യും
ചക്ക ണ്ട് എന്തെലും ഉണ്ടാക്കലണ്ടാ
ആഹ് ഞങ്ങൾ ഈ പ്രാവശ്യം ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി എന്തൊക്കായിട്ട് ഉം ഈ ചക്കക്കുരുതൊക്കെ ഏ ഒരെ എറെ കൂട്ടാൻ ഉണ്ടാക്കിയിരുന്നു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു
ആ
ഉം അങ്ങനെയൊക്കെഉള്ളത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
അക്കെന്താ അങ്ങനെ പോന്ന്
ആണോ ഉം ഉം വെള്ളത്തി അതിനൊന്നും ബുദ്ധി
അല്ല അങ്ങന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ആഹ എന്താ മ രാത്രി സ്പെഷ്യൽ ഇച്ചിലി
രാത്രിക്ക് എന്താ സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുല്ല ഇന്നലെ ഇന്ന് ഒന്നും കൊണ്ടൊന്നി ഇല്ല കറിയുണ്ട് ഓ ബീഫ് ഞങ്ങള് നാലഞ്ച്വസം കൊണ്ട് കഴിഞ്ഞു ഞാൻ വരുമ്പോ ഞാൻ വന്ന് ഞാനിവിടെ വന്നു ഒരു ദിവസം കൂട്ടാൻഉള്ളത് ഉണ്ടായിട്ടുള്ളൂ
ആ
ഉം ഉം പിന്നെ കിട്ടിയിട്ടില്ല ആ ആ ഇവിടെ എല്ലാരും ബീഫിന്റെ ആൾക്കാരാ ഞങ്ങള് സൺഡേ മാത്രേ ബീഫ് വാങ്ങാറ അപ്പൊ വേറെ ഒരു പരിപാടിക്ക് അങ്ങനെ മേടിക്കാറില്ല സൺഡേ ആണെങ്കിൽ സൺേ സൺഡേ ആണെങ്കിൽ തോണെങ്കിൽ ബീഫ് വേണം അപ്പോ ആ അത് ഇവിടെ പതിവാണ് അപ്പോ സൺഡേ ആണ് തോന്നുണ്ടെിൽ ബീഫ് വേണം അന്നപ്പ ഉ അപ്പൊ ബീഫ് ആ സണ്ടായിരിക്കുംഅ ഇവിടെ എല്ലാവർക്കും ഭയങ്കര
ആ ബീഫ് അല്ലെങ്കിൽ രസം തന്നെയാണ് ചിക്കൻന്റെലാറെ രസ രസാആാണ്
ഉം എനിക്ക് ഇപ്പൊ ആദ്യം ഞാൻ ബീഫ് കൂട്ടാറല്ലായിരുന്നു ബീഫ് ബീഫ് കൂട്ടാറെ ഇല്ലായിരുന്നു അപ്പ ഇപ്പപ്പ ഇപ്പോഴാണ് ഞാാന് ഇവിടെ വന്നതിന് ശേഷണ് ബീഫ് കൂട്ട കൂട്ടിയത്ഇവിടെ വന്ന് ഇവിടുത്തെ ഉമ്മ വരട്ടി വരട്ടി വരട്ടി അങ്ങനതാന്നതിനു ശേഷം അങ്ങനെ ഇതാക്കി രസായിട്ട് ആ ആ ആ എണ്ണയിൽ ചൂടാക്കി വേറരു ടേസ്റ്റ്ണ് ആ ആ ആ പക്ഷെ ഞങ്ങളിവിടെ ഞായറാഴ്ച ഇത് വെ ടിച്ചാലും ബീഫ് ഒ ഒരു കിലോ വെ ടിച്ചാലും പിറ്റേ ദിവസം രാവിലത്തേക്ക് ചെിലപ്പോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവൂല അത്രക്കെ ഉണ്ടാവുള്ളു എടാ എല്ലർക്കും ബീഫിനോണ് ഭയങ്കര താല്പര്യം ഉം വരട്ടി കൊടുത്തത് ഇതാക്കി കൊടു ഇക്കാക്കും യ്ക്കെന്നെയും പറയലുണ്ട് ഞാൻ വീട്ടില്ണ്ടകുമ്പോ വിളിക്കു ഇക്കാഎന്നോട് പറയും എന്താ ഒരു കിലോ ദോശക്ക് അരകിലോ ചോറിനരക്കലോ ഞാൻ പറഞ്ഞ ഇ ട്തിന്നു എത്ര കിലോ തിന്നേ ഞാൻ വന്നിട്ട് അങ്ങനെ ഒക്കള്ളത് വേറെന്താ
എന്നിട്ടേ എന്താന്നെ മീനാ
ആ ഇന്ന് മീൻ കൊണ്ടരായിരിക്കും ചെലപ്പോവൈകുന്നേരത്തേ എന്തെങ്കിലും കൊ രും ഇല്ലെങ്കി അങനെയൊന്നുമിണ്ടാവില്ലായിരിക്കും
അപ്പൊ ഉച്ചകക്കോ
ഉച്ചകക്ക്ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു
ആ
ആ ഇവിടെ ഏ അവിടെന്ന് ബീഫ് ല്ലേ
ആ
പുഴണ്ടോടു
ഇല്ലേ
ആണോ
പുഴന്നുല്ല
ആ ആ ആ ഇവിടെപുഴണ്ട് അടുത്ത് പുഴണ്ട് രാവിലെ എണീച്ച മോളും ഉം എടക്ക് പോവും ക്കണ്ടേ ഉം ഉമ്മാനെയും കൂട്ടി മക്കളൊക്കെ കൂട്ടിട്ട് ട്ട് ഇടക്ക് ഉം വെറുതെ ഒന്ന് ചോരത്തിന് ഏ അങ്ങനെ കളിച്ചു വരും ആണോ ആ ആഹ ഇനെൊക്കെയള്ളതിലേ
ഉം
ഉം
ഉ ഉം
വേറെ എന്തൊക്കെയുണ്ട ഇവിടത്തെ വിശേഷങ്ങങ്ങള്ൾ
എന്താ എല്ലാർക്കും സുഖം തന്നെയാണ്
ഇക്ക പുറത്താല് ഇവിടെത്തന്നെ ഉണ്ടോ
എവിടെ നാട്ടിലുള്ള ആൾ തന്നെയാണാ ഉം
അങ്ങനെ ിക്കുള്ളത് ഉ പിന്നെ മക്കളെ മോള് എത്ര ക്ലാസ്
മോൾ ഏഴാം ക്ലാസ് െ മോൻ രണ്ടാം ക്ലാസ്സില്
ആ രൻ
ഉ ആഹ് ഈപ്രാവശ്യ ഒരുമിച്ചേക്കും മോന പ്രൈവറ്റിലായിരുന്നു ഇപ്പത് മോള് ഏഴാം ക്ലാസ് നടന്നി പോരുംല്ല അപ്പോൾ ഇനിപ്പോൾ ഏായാലും അടുത്ത പ്രാവിശ്യം പ്രൈ ഗവൺമെന്റ് ആാക്കാനൻ ഇനി തീരുമാനം അപ്പൊ ഈ പ്രാവശ്യം തന്നൊക്കി ആ മോളെ സ്‌ക ഏഴു വരേള്ളൂ അപ്പൊ അവനൊന്ന് ശീലവുംവും ചെയ്യും കുട്ട
ആണോ ആണോ ആഹ ആഹ് ആഹ അത് ശരിയാണ് ഉം
അങ്ങനെ ഇന്നിപ്പോൊ പതിയട്ട് പോയിക്ക ഡിവിഷന ഒക്കെ തിരിക്കും ഫ്രണ്ട്ഓക്ക്
ആഹ് മോള തന്നെ ഇനിയിപ്പോൊക്കെ ചോയിിച്ച നോക്കണം ഉ മോളെത്തിട്ടുണ്ട് ഇനൊക്കെ ചോയിിച്ച നോക്കണം ഉം എ ശരിയൊന്നും അറിയില്ല കച്ചറ കൂടികയോ
ഇന്നത്തെ തോലെ ഉണ്ടാവും നാളത്തെ പോക്ക് ആ അവർക്ക് സന്തോഷല്ലങ്ങെ നമുക്കര് ഒര്
അത് അതെടങ്ങാറാണ് ഓല് പോകുമ്പോം അഎന്താവോ ന്ന് എന്താ ആ അത് ശരിയാ നമ്മള് കിട്ടോ അവർഎന്തേലും പറയോ ടീച്ചേസ് അടിക്കോ ഹോംവർക്ക് ചെയ്തില്ലേ ഹോംവർകകൊക്കെ ചെയ്തി അല്ലെങ്കിൽ കെടങ്ങ തന്നെയാണ്
ആ
ഭയങ്കര ഇതാണ്
ഉം
ഉം അതെല്ലാതെ പിന്നെ അടി കൂടുവോ രണ്ടാളും
അടി അങ്ങനെ കൂടാറൊന്നൂല്ല ചിലപ്പോ ഭയങ്കര സ്നേഹാണ് തമ്മില്
കണ്ടയില്ലെങ്കിൽല്ലേ ആ ആ ഉം അത് ശരിയാ ആ ആ ഇവിടെ അതെന്നെ ആണ് ആണ് ചെറുതാണ് മോന് ഒന്നര വയസ്സേ ഒള്ളൂ പക്ഷെങ്കിൽ രണ്ടാളും കണ രണ്ടാളും അടി വെക്കും ഇപ്പൊ തന്നെ അടിയാണ് ഞാൻ പറയുന്ന കേ ഇത്രേ ആയിട്ടേ ഉള്ളൂ ഇതിനും കുറച്ചും കൂടി ആയിട്ടിണ്ടാവോ കഥ പറയേണ്ടല്ലോ എന്താവുന്തോ ഉം ചായടി കഴിഞ്ഞോ
ഇല്ല ചായ ഉണ്ടാക്കിട്ടില്ല മക്കളെ എറ്റച്ചന്ന്
ആ ഒരുമിച്ച് കുടി ക്കല്ലേ ഉം ഉം അങ്ങനെയ പിന്നെ വീട്ടിലൊക്കെ എല്ലാം ചെയ്യ്പണ്ടന്നെ
ഓ
എല്ലാരും ഇണ്ടായിരുന്നോ പെരുന്നാക്ക്
ആ എല്ലാരും ഇല്ല നമ്മള് മാത്രം നമ്മള് വേറെ വീടെടുത്ത് പോന്നണ്
ആണോ ഉം ഉം ഉം ഉം അങ്ങനെല്ലെ ആ ആ പിന്നെ ഒക്കല്ലേ ഇള്ളത് ഉം എക്കെ വെച്ചോ രാത്രിയക്കടൊക്കെ വെ
ആ അത് രാവിലെ തന്നെ വെക്കും എന്തേന് പിരി സ്പെഷ്യല് പെരുന്നാളിൻ്റ അന്ന്
പെരുന്നാളന്ന് നെയ്ച്ചോറും ബീഫും
ഓ കറിയൊക്കെ
എല്ലാം വറ്റിച്ച് വെച്ചു കറി വേറെ വെച്ചു പച്ചക്കറി വെള്ളരി വേറെ കറി വെച്ചു പിന്നെ ബീഫ് വരട്ടി അച്ചു അപ്പട ഉണ്ടായിരുന്നു അച്ചാറ് ചമ്മന്തി അങ്ങനെ ഓരോന്ന് അല്ല പ്രാവശം പായസം ഉണ്ടാക്കിയില്ല പ്രാവശം ഒന്ന ഉണ്ടാക്കി കീല ഉം ഉം
ക്ഷെ ഞാന് മഴ ആവുംന്ന് വിചാര്ച് പായസം ഉണ്ടാക്കി പക്ഷെ അന്ന് വെയിലായിപ്പോയി പായസം മുയ്മമം ബാക്കിഅയി ഷേ ദിവസം ആർക്കും വേണ്ടിയർല
അ അ അങ്ങനെ എന്ന ഞാൻ വെച്ചാട്ടെ ആഹ് ശരി